ഹലോ ഹലോ സൗണ്ട് ഉണ്ടോ ആ കേക്കാം കേ ഇപ്പൊ കേക്കാം ഉ കഴിച്ചോ
കഴിച്ചില്ല കഴിച്ചിട്ടില്ല
ആ ലേറ്റാണല്ലോ
ലേറ്റ ണെന്ന് വെച്ചാല് ഇന്നൊന്നും കഴിക്കാനാവില്ല വിചാരിച്ചിരിക്കേ അപ്പോഴാണ് ഇപ്പ വിളിച്ചത് പുറത്തുന്ന് വീട്ടോണ്ടന്നെണ്ട് ആ അപ്പൊ ഇന്നത്തെ എടയാട്ട് പോയി
ഐറ്റ് ട്ട പോയി അത് വല്ലപ്പോഴക്കൊക്കെ എമൗണ്ട് ആയിട്ട നോക്കുമ്പോൾ പറയുവേ ഇടക്ക എന്തെലും കഴിക്കണ എന്ന് പറഞ്ഞ കഴിച്ചിട്ട് പറയും ഇന്ന് ചീറ്റ് ചെയ്യുന്നഡേറ്റ് ആണെന്ന് ചീറ്റിനും ഡേ ആണ് ആ പിന്നല്ല
അപ്പൊ അത് അത് പ പതിനോട പറഞ്ഞ പ്പ കൊണ്ടര ല്ല എനിക്ക് കഴിക്കാനപ്പ ആ ഒരുസ കഴിക്കാ തീരെ ഭക്ഷണക്കാതെ ജീവിക്കൊന്നും വേണ്ട എല്ലാം മനസ്സിൽ ആഗ്രഹം വെച്ചു നിന്നിട്ട് അറ
അത് ഈ എടക്കാ രു ആരോ പറയുന്നുണ്ടാരുന്നു ഡയറ്റെ നോക്കുന്നേന്റെ കാര്യം ആ ആ എല്ലാ വർ - ഭക്ഷണോം കഴിക്കും പക്ഷെ ഒ ഒരു ലിമിറ്റ് മീറ്റില്ലേ മീൻസ് വളരെ കൊറച്ച് കൊ റച്ച് ക്വാണ്ടിറ്റിയെ കഴിക്കള്ളൂന്ന്
ട്ടീ പറഞ്ഞ പോലെ ഏ നമുക്കിഷ്ട്ടു ള്ള ഭക്ഷണം മൊക്കെ കഴിക്കാം പക്ഷെ ഇഷ്ടമുള്ളത്ര കഴിക്കരുത്
അതെ അതെ ആ സെയിം കാര്യം ഇതൊരു ഡോക്ടറാന്ന് തോന്നുന്നു കേട്ടോ ഏതോ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ് പ്പം എല്ലാ ഭക്ഷണോം കഴിക്കും പക്ഷെ വളരെ കൊറച് ച്ചേ കഴിക്കുള്ളൂ എന്നെച്ചാൽ മനസ്സ് നിറച്ച് കഴിക്കില്ല അപ്പൊ എല്ലാ സാധനോം കഴിക്കാൻ പറ്റും നമുക്കിന്ന് ആ എന്നും കഴിക്ക് ക്കേം ചെയ്യാം നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നാലും ഷുഗ് ക്കർ കട്ടു ചെയ്യുന്നതെ വളരെ എല്ലാവരും പറയുന്നുണ്ട് ഒത്തിരി നല്ലതാ
ആ നല്ലതാണ് ആ അല്ലേലും ഇതൊരു വൈറ്റ് പോയ്സൺ എന്നാണ് ഷുഗറിനെ പറയണത് ആ അതത്രേം പറ്റാത്തോണ്ടല്ലേ ആ നമ്മള് അതിന് വൈറ്റ് പോയസൺ എന്നൊക്കെ പറയുന്നത് അപ്പൊ അതത്രേം ആ
ഷുഗർ ഉണ്ടല്ലോ ഓ ചില സമയത്ത് നമ്മളെ നാട്ടിലിങ്ങനെ വള്ളരെ തരിതരിപ്പ്‌ ഉറപ്പായിട്ടുള്ള പഞ്ചസാരല്ലേ കിട്ടുന്നത് പക്ഷെ ഇവിടെ കിട്ട് കിട്ടുന്ന പഞ്ചസാര കണ്ടാലുണ്ടല്ലോ അത് അലിയില്ല ഈ എന്താ പറയാ വലിയ വലിയ ആ വല്യ
ഉ എന്നാ ഞാനെ എനിക്ക് തോന്നണേ അതിന് അതില് മായം കുറവാവും
പക്ഷെ ഇല്ല പറഞ്ഞു തരാ ഞാനെ നമ്മളു കട്ടൻ ചായ ഇടുമ്പോ നമ്മൾ അറിയുന്നെ നമ്മളെ ഏ പാൽ ചായ ഇട് ടുമ്പം അറിയുന്നില്ല കട്ട് ട്ടൻ ചായ ഇടുമ്പോ ഉണ്ടല്ലോ ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോ ഇതിന്റെ മൊകളിൽ ഇങ്ങനെ ഒരു പാടപോലും പൊടി പോലിങ്ങനെ വരുന്നുണ്ട്- ആഹ് പറ്റില്ല പറ്റില്ല ഞാ ആദ്യം ഞങ്ങള് ചായ- ആഹ് ഇച പാൽ ചായയല്ലേ ഇട്ടോണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇടക്ക് കട്ടൻ ചായ ഇട്ടപ്പോ- ഇങ്ങനെ കണ്ടു ഞാൻ ആദ്യമൊന്നും നമ്മള് ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ- ആഹ് വീണ്ടും വീണ്ടും ഇങ്ങനെ തെളച്ച് വരുമ്പഴേക്ക് പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത്- തെളച്ച് കഴിയുമ്പഴേക്ക് ഇങ്ങനെ പാടപോലെ വര്ന്നത്-
എന്താലേ നമ്മളൊക്കെ നമ്മളെ ഫുഡിലൊക്കെ ഇഷ്ടം പോലെ ക്യാൻസറിനെ- ആഹ് ക്യാൻസറു വരാനുള്ള ഒരുപാട് സാഹചര്യങ്ങള് നമ്മടെ ഫുഡ്ഡു കൂടെ തന്നെ ഉണ്ട്- ഇനി അമ്മള് നല്ല ഹെൽത്തി ഫുഡേ കഴിക് ക്കുളുന്ന് പറഞ്ഞാലെ നമ്മക്ക് പുറത്തൂന്ന് കിട്ടണ സാധനങ്ങളില് ആഹ് മായൊണ്ടേ- അപ്പൊ എന്തായാലും ഇനിപ്പോ അരിയാണ അരിയാണെങ്കി അയില്ലേ മായ- എല്ലാത്തിനും മായൊണ്ട് ഉപ്പ് ഉം-
എതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഞന് ഏത് കമ്പനിയുടെന്ന് ഓർമ്മയില്ല നമ്മുടെ ചമ്പാ വരി ചെമ്പാമറ്റേ ചൊവന്ന അര രിയില്ലേ അത് വാങ്ങീട്ട് കഴുകുമ്പോ ഈ കൈയ്ലൊ ഇങ്ങനെ വെ അ അല്ല കൈയ്യിലൊക്കെ ഇങ്ങനെ- ആഹ് ആ എണ്ണയുടെ ഒരു മായം ആഹ് ആഹ് - എന്റെ കളറാണെങ്കി അതീന്നങ്ങ് പോയി ട്ട് ഓ നമുക്ക് കഴുകുമ്പത്തന്നെ അറിയാം -
ഞാന അങ്ങനെ ആ എനിക്റ്- റേഷനരി കിട്ടുമ്പോ അങ്ങനെ ചെലതുണ്ടാവലുണ്ട് അപ്പൊ ഞാനെന്താ ചെയ്യച്ചാല് കല്ലുപ്പ് പ്പിട്ട് കഴുകിയന് ശേഷം നല്ല തെളച്ച വെള്ളം കൊണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിട്ടൊക്കെ ഉള്ളൂ ഞാൻ- അങ്ങനെ വെള്ളത്തേക്കിട്ക-
ആഹ് പക്ഷെ ഇപ്പൊ വാ ഇപ്പൊ കിട്ടിയത് എനിക്ക് നല്ല അരിയാ- ട്ടൊ അങ്ങനെ കള്ളറൊന്നും അധികം പോകുന്നില്ല എനിക്ക് തോന്നി നിറപറേടെ ആണോ? പവിഴാണോ ന്ന് ഓർമ്മയില്ല നിറപറയാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല നല്ല അരിയാട്ടോ. കുഴപ്പമില്ല ഇത് ഇതല്ലാണ്ട് ഒരു ഞാൻ കൂടുതലും മേടിച്ചതൂല്ല അത് കാരണം നന്നായി അത് മേടിച്ചത്. കൊറച്ച് മേടിച്ചത് ഞാ അതിഷ് എനിക്ക് കണ്ടിട്ട് തന്നെ ഇതായി. ഞാൻ പക്ഷെ ഇവിടെ ഇണ്ടല്ലോ. ഇല്ല ഇല്ല രാത്രി വല്ലപോഴൊക്കെ ചോറ് ബാക്കി ഈ എന്താ പറയാ റൊട്ടി തന്നെ റൊട്ടി. എന്തെങ്കിലും ഒരു മലക്കറി ഐറ്റം ഉണ്ടാക്കും ഇവിടെ ഇവിടെ ഇവിടെ ഉള്ളൊരു കോമൺ ആയിട്ട് അവർ എല്ലാ പേരും ഏ മോസ്ലീ എല്ലാപേരും രാത്രി ഫ്രഷ് ആയിട്ട് സബ്ജിയും മലക്കറിയും ഉണ്ടാക്കി
ആഹ് ആഹ് ആ റൊട്ടി നല്ലതാണ് അത്പിന്നെ നമക്ക് ക്ക് അങ്ങനെ തടി വെക്ക്ണ ഫുഡല്ല.
അല്ല അല്ല നമ്മളത് ഏറ്റവും കുറച്ചേ കഴിക്കൂവൊള്ളു.
ആഹ് അതാണ് അത് നമ്മൾ ഒരുപാട് കഴി ചോറാവുമ്പോ നമ്മക്ക് നല്ല രസല്ലേ ടേസ്റ്റുള്ള കറികളൊക്കെ ഉണ്ടായാൽ നമുക്ക് കൂടുതൽ കഴിക്കാൻ തോന്നും ആ അത് തന്നെ ശരിക്ക് ഒര്
രണ്ടെണ്ണത്തിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല.
കഴിയെങ്ങനെ അത് നല്ല കാര്യാണ് ഇൻക്ക് കഴിയായല്ല പക്ഷെ ഞാൻ ഭയങ്കര കണ്ട്രോളിലാ. എനിക്ക് ഇഷ്ടള്ളത്ര കഴിക്കാൻ ഞാൻ പറിം എന്നാ ഞാൻ വെള്ളം കുടി ചാലും തടിക്ക്ണ സ്വ
ആഹ് അപ്പൊ പിന്നെ ശ്രദ്ധിച്ചില്ലേ പറ്റില്ലല്ലോ
ഇപ്പോൾ ഞാൻ രണ്ട് ഡെലിവറി കഴിഞ്ഞു രണ്ട് ഡെലിവറിക്കും ഞാൻ കാര്യായിട്ടൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഇന്നാലും അടങ്ങിയിര്ന്ന്ങ്ങാണ്ട് സാധാരണ കഴിക്ക്ണ ഫുഡ് കഴിച്ച ചാലും ഞാന് തടിക്കും കാരണം ഞാന് ശരീരം അനങ്ങ്ണ് ല്ലല്ലാ അപ്പൊ അങ്ങനെ കഴിച്ചാൽ തന്നെ തടിക്കും ഞാൻ
അത് ചെലേ ആൾക്കാരുടെ ബോഡി അങ്ങനെയാണ് അവരുടെ ശരീര പ്രകൃതിയാണത്
അതാൺ
കഴിച്ചാലും കഴിച്ചില്ലേലും ആഹ് ഞാനൊക്കെ ആഹ് ഞാനൊക്കേ മെലിഞ്ഞ് അമ്പത് കിലോ ആയിരുന്നു ഈ ഒരു അഞ്ചാറ് വർഷം മുന്നേ വരെ വ കൊറേ വർഷം അമ്പത് കിലോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൂടി
ഡ്രീം വെയിറ്റാണ്
ഞാനിപ്പം എന്റെ വെയിറ്റ് ഇപ്പം കൂടി പിന്നതമ്പത്തഞ്ചായി ഇപ്പ അുറുപതായി ഇപ്പൊ എന്നോട് കൊറയ്ക്കാൻ പറഞ്ഞേക്കുവാ ഞാനിപ്പോ വാക്കിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി ഇപ്പോ കൊർച്ച് വയ്യാത്ത കാരണം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ഭക്ഷണ ഒക്കെ ചെറുതായിട്ട് നിയന്ത്രിച്ചു തുടങ്ങി ഒ
തൊടങ്ങില്ലെ ഒറ്റടിക്ക് അല്ലേലും നമുക്ക് ഷുഗർ ഒറ്റടിക്ക് കൊറക്കാൻ കഴിയൂ ല്ലട്ടോ ഷുഗർ കുറക്ക്ണത് നല്ലതാണ് പക്ഷേ പക്ഷേ നമ്മൾ ഒറ്റടിക്ക് കുറക്കരുത് ഒറ്റടിക്ക് കുറഞ്ഞാ നമക്ക് തല കറക്കോ ക്ഷീണം ഇൻക്കൊക്കെ പറ്റിയത് അതാണ് അതൊക്കെ ഇണ്ടാവും അപ്പൊ ഞമ്മള് പർഞ്ഞൊ
അപ്പൊ പിന്നെ ഹേ ശ്രദ്ധിച്ച് ചെയ്തില്ലേൽ പറ്റില്ല പിന്നെ ഫ്രൂട്ട്സൊക്കെ ഡെയിലി കഴിക്കുന്നതു കൊണ്ട് പിന്നെ വല്ല്യ കൊഴ്പ്പല്ലാണ്ട് പോകും
ആഹ് ന്നാ പിന്നെ എന്താ ഫ്യൂവറ് കട്ട് ചെയ്യുമ്പോ അങ്ങനെ പെ ട്ടെന്ന് ബാതിക്കൂല്ല ഷുഗറ് ഫ്രൂട്സിൽ അത്യാവശ്യം ഷുഗറുണ്ട്
ഉണ്ടല്ലോ ആ നമ്മള് ആഹ് എന്ന് വച്ചാ ഇവിടെ ഇപ്പം മാങ്ങയുടെ സീസണാണ്
ഇവടേം മാങ്ങേടെ സീസണാണ് നല്ല ല്ല മാങ്ങാ കിട്ടും.
കിട്ടത്തില്ല ആകെ രണ്ട് ഐറ്റമേ ഇവടെ കിട്ടുള്ളൂ രണ്ട് വെറൈറ്റി ആഹ്
ഇബടെ നല്ല വെ കൊറെ വെറെ റ്റീസ് ഏറങ്ങണിണ്ട് നല്ല ടേസ്റ്റുവോണ്ട് ഇപ്പോ ഉം അത്
അവടെ കൊറേ വെറൈറ്റി ഇല്ലേ?
ആഹ് ഇണ്ട് ഗുഡ്സിലാ വര്യട്ടോ വണ്ടീല് വന്നിട്ട് ഇഷ്ടം പോലെ അപ്പോ മൂന്നിലോ നൂറ് നാ നാല്കിലോ നൂറ് അങ്ങനെക്കെ കിട്ടുവേ ആഹ്
ഇവടെ പഷേ ഒരണ്ണേ കിട്ടുള്ളു പഴം ഒരേ ഒരു വെറൈറ്റിയേ ഒള്ളു.
അത് നേന്ത്രപ്പഴാണോ?
അല്ലല്ല ആഹ് നമ്മളെ നാട്ടില് റോബസ്റ്റയില്ലേ റോബസ്
ആഹ് റോബസ്റ്റ് ആഹ് ആഹ് എനിക്ക്‌ഷ്ടല്ലാത്തൊരു പഴാണത് ആഹ്
പച്ചയല്ലേ?
ആഹ് ആഹ് ആഹ്
ഇത് മഞ്ഞ കളറ്
ആഹ് ഗൾഫിലങ്ങനേയാണ് ആഹ് ഗൾഫിലങ്ങനേണ് ആഹ് ഞാൻ ഗൾഫില് പോയിനന്ന് അവടെ റോബസ്റ്റപ്പഴം കൊണ്ട്രാരൻ പറഞ്ഞാ എന്നും മഞ്ഞക്കളറ് അപ്പോ ഞാൻ പറയും ഇത് നേന്ത്രപ്പഴാണ് ഏയ് ഇവടെ ഇവടുത്തെ റോബ സ്റ്റാ ഇങ്ങനെയാ മഞ്ഞക്കളറിലാണ് റഞ്ഞു അങ്ങനെ ആഹ് അപ്പോ നേന്ത്രപ്പഴൊക്കെ കഴിക്കാൻ കൊ തിയാവൂലേ
ആഹ് അതിപ്പോ നമ്മളവിടെ ചെല കടകള് ണ്ടാവടെന്ന് വരുന്നത്. അപ്പോ അവടെ വരുന്ന സമയത്ത് നമ്മള് പോകുവാണെങ്കി നമുക്ക് കിട്ടും. അപ്പോ മേട് ഞാൻ കഴിക്കില്ല.
ഏയ് കഴിക്കൂല്ലല്ലേ അ അല്ലെ ഇവടെ ഈ ഗൾഫിലൊക്കെ നി ക്ക്‌ണോൽക്കൊക്കെ നേന്ത്ര പഴത്തിനൊക്കെ ഭയങ്കര ഇഷ്ടാവൊയ്
ആണ് ആ അല്ല പക്ഷെ ഞാൻ മൻ മുന്നേ മുതലേ കഴിക്കില്ല
ഇല്ലാല്ലേ എനിക്കും ഇഷ്ടല്ല അല്ലാട്ടോ ഞാനും കഴിക്കൂ ല ഞാന് പ്രസവിച്ച് കടക്കുമ്പോളൊക്കെ എല്ലാരും പഴൊക്കെ കഴിക്കോല്ലോ
ആഹ് ഞാൻ കഴിക്കൂം എനിക്കിഷ്ടമാണ് കതളിപ്പഴം രസകഥളിന്ന് പറയും. ഞങ്ങള വടെ കുഞ്ഞു പഴവില്ലേ ഭയങ്കര മധുരംള്ളേ അത് കഴിക്കും മൈസൂര് പഴം അതു തന്നെ ആ പിന്നെ പൂവമ്പഴം നല്ലപോഴിക്ക് പൂവമ്പഴം നാട്ടിൽ കട്ട് കിട്ടുന്ന സമയത്ത് അത് കഴിക്കും അല്ലാണ്ട് വേറൊരു പഴവും കഴിക്ക്‌ണില്ലപിന്നെ കൊറേ നാളായി അതൊക്കെ കിട്ടിയിട്ട് ഉം ഇത് നേന്ത്രപ്പഴം കഴിക്കില്ല എനിക്കിഷ് ട്ടേ അല്ല ഉം ഇവിടെ സീസണൽ ഫ്രൂട്ട്സ് ആണ്
അപ്പൊ ഈ പഴമ്പൊരി അങ്ങനത്തെ ഒന്നും ഇഷ്ടണ്ടാവൂല്ല ല്ലെ
പുഞ്ഞനടിക്കും വേണമെങ്കിൽ അകത്ത പഴം പാറ്റിയിട്ട് കഴി
അല്ലെ പഴംപൊരി ഇഷ്ടല്ലാത്തവരുണ്ടാവൂല ല്ലോ പഴമ്പൊരി പരിപ്പ് വട
പരിപ്പടെ ഇഷ്ടല്ല എനിക്കത്ര എനിക്ക് ഉള്ളി വടെയാണ് ഇഷ്ടം ഞൻ
ഇവിടെ ഞങ്ങളെ മുന്നിലൊരു ഷോപ്പിലൊരു ഉള്ളി വട കിട്ടൂഔ ന്തൊരു ടേസ്റ്റ് ആണ് അയ്ല് അങ്ങനെ വല്ലാതെ മാവ്ണ്ടാവല്ലട്ടോ മൈദാ മാവ് കുറവാ ഉള്ളിയാവും കൂടുതലും നല്ല ടേസ്റ്റ് ആണ് ഉം നല്ല ടേസ്റ്റ് ആണ് ഔ ഒരു പ് പക്ഷന്താറിയോ ഒരു ഉള്ളിവട കഴിച്ചാ പിന്നെ നമുക്ക് പിന്നെ വെശക്കൂല അത്രക്ക് വെ വെ വെലുപ്പാവും ആ നല്ല ടേസ്റ്റുആണ് കഴിക്കൊന്നും
ല്ലെ ഈ അ് പെരും ചീരകം ചേർക്കും അതിനകത്ത്
ആഹ് അയ് അയിന്റെ ടേസ്റ്റ് ഇന്ക്ക് ഇഷ്ടല്ല ആഹ് അതൊരു ഓതന്റിക് ടേസ്റ്റ് അല്ല അത് വേറെ ടേസ്റ്റ് അല്ല അത് വേറെ ടേസ്റ്റ് തനിമ
ആ ഇത് ഇത് നാട്ടിൽ പോയാൽ എനിക്ക് ക്ക് ഇഷ്ടം പോലെ അതിനെ അറിയാവുന്നവര് എനിക്ക് എപ്പഴും മേടിച്ചോണ്ട് തരും ചേച്ചിട പിള്ളേരൊക്കെ എപ്പഴും മേടിച്ചുകൊണ്ട് തരും തന്ന ഇവിടെ കിട്ടില്ല ആ സാധനം
ഉള്ളിവഡേയാണ്
ആ ആ
മം നാട്ടില് വരുമ്പോ നാട്ടില് വരുമ്പോ ഒരിസം ഇന്റെ നാട്ടിൽ കൂടെക്കെ വരി
ആ കേരളത്തിന് ഞാൻ എപ്പോഴും പറയും കേരളത്തിന്റെ ഒരു സൈഡീന്ന് ഓ വേറൊരു സൈഡിലേക്ക് യാത്ര ചെയ്താ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്
ആഹ് അതാണ്
എല്ലാ എല്ലാ ജില്ലകളിലും ഉണ്ട് ആൾക്കാര്
ആഹ് അതെ ഇനി ഒരു ദിവസം മലപ്പുറം ജില്ലേക്ക് വരിം അപ്പം ഞങ്ങള് ഭയങ്കര സൽക്കാരപ്രിയരാണ്
എനിക്കറിയാം എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട്
ഹഹആ മം അതൊക്കെല്ലേ ബന്ധങ്ങളൊക്കെ അല്ലേ നമുക്ക് എപ്പളും അല്ലാതെ സമ്പാതി ആയിട്ട് അതെ ഉണ്ടാവള്ളൂ ആ ഭയങ്കര സൽക്കാര പ്രിയരാണ്
ആ എ ദൂരം ഭക്ഷണം എന്തൊക്കെ തരം ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്
ഇവിടെ ആ അതാണ് കോഴിക്കോടൊക്കെ ചെന്ന ന്മക്ക് വയറും നിറയും മനസും നിറയും
അയ്യോ ഞാനൊക്കെ പറയും ദൈവമേ നമുക്കാണെങ്കി ആരെലും വരുന്നെന്ന് പറഞ്ഞാ ഷോ എന്തോ ഉണ്ടാക്കി കൊടുക്കുംന്ന് ഒരു നൂറ് വട്ടം പറയും എന്ത് കഷ്ടപ്പാടാണ് അതും ഇത്രയും വെറൈറ്റി ഒന്നും നമുക്ക് അറിയില്ല ഇത്രയും വെറൈ ഭക്ഷണം എവിടെന്ന ഉണ്ടാക്കിയെടുത്ത് ക്കുന്ന എന്താ ഞാൻ ആലോചിക്കുന്നെ ഞങ്ങള് ആ ഞാൻ വിളിച്ചോളാ വിളിച്ചോളാ മം